നമസ്കാരം
ആഹാ കേക്ക്ന്ന്ണ്ടോ?
കേൾക്കുന്ന്ണ്ട്
ആഹാ എന്തെല്ലാന്ന് വിശേഷം
എന്ന് പോവുന്നു
ഏ മയേല്ലണ്ടാ
ആ മഴ നന്നായിട്ട്ണ്ട് മഴയെല്ലാം കൊണ്ട് ജലദോഷം പിടിച്ച്ണ്ടോന്ന്ണ് ഇന്ന് വരുന്ന വഴിക്ക് കൊറേ മഴ കൊണ്ടു കൊട എടുക്കാൻ മടിച്ചിട്ടെ ഉം കൊട എടുത്താ നനയൊല്ലോ
ഹലോ
ആഹ് കേൾക്കുന്നില്ല
വ്വ് ആ വെർക്കിന് പോവുന്ന്ണ്ടോ
ആഹ് പോകുന്നുണ്ട് അതൊണ്ടാ ഞാൻ പറഞ്ഞേ ജോലിക്ക് പോകുന്നോണ്ടേ കൊട എട് എടുത്ത ന നയല്ലോ അപ്പ എളുപ്പത്തിന് അങ്ങട് ട്ട് ഓടുമ്പോ നമുക്ക് കുറേ ച ചാറൽ മഴ ഇങ്ങനെ കൊള്ളും
ആഹ് ആഹ് ആഹ് എന്നാ പണീ
അദ്ധ്യാപികയാണ്
ഓഹ് എവ്ടാ
ഇവടെ അടുത്തുള്ളൊരു സ്കൂള്ല്
ഉം ഏത് സബ്ജക്ട് എടുക്കുന്നേ
ചെറിയ മക്കളായോണ്ട് എല്ലാം യെടുക്കണം
ഓഹ് ഗവൺമെന്റ് സ്കൂളാ
ആ രണ്ടും കൂടിയതാ
ഓഹ് അല്ലാ പി എസ്സി എഴുതി കിട്ടിയതാണോ ചോയിച്ചാ
ആ അതെ.
ആഹ്. പിന്നെ അപ്പൊ. വൈകുന്നേരല്ലേ വരാല്ലേ രാവിലെ പോയി കഴിഞാൽ
അതെ അതെ ഇപ്പൊ കൊറച്ച് നേരായിട്ടേ എത്തിട്ടുള്ളൂ.
പണിയുണ്ടാവൂലേ അപ്പോ വീട്ടിലെത്തിക്കന്
ചെയ്യും.
ഉംഉം
പിന്നെ അമ്മ ഉണ്ടല്ലോ അ ടെ വയിന്നേരത്തേക്ക് പിന്നേ വല്ല്യാ തെരക്കില്ല.
ഓ നിങ്ങൾ ഇങ്ങള വീട്ടിലാ
അല്ല അമ്മായിമ്മ.
ഓ ഹസ്ബന്റെ വീട്ടിലന്നെല്ലേ.
ആ
അമ്മായിമ്മ എല്ലാം ചെയ്ത് തരും വൈകുന്നേരത്തേക്ക് രാവിലെ ഞാൻ ചെയ്താ വൈകുന്നേരം അമ്മ ചെയ്യും.
അഅഅ
ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് ഇങ്ങോട്ടും.
ആ രണ്ടാളും അഡ്ജസ്റ്റ്മെൻ്റ് പ്പോയാ നല്ലേ.
അഔടെ എത്ര മക്കള്ണ്ട്.
ആരിക്കി എനക്കില്ല. ആയിനില്ല ആ കയ്ഞ്ഞു.
കൊറെയാ
നാല്കൊല്ലം.
ആ ആ ചോദിചെന് കൊഴപ്പൊന്നുല്ല്യല്ലോ.
എന്തുകൊഴപോവല്ല സർവ്വസാധാ
നമുക്ക് അറിയില്ലല്ലോ നമ്മളിങ്ങനെ ഓരോ ങ്ങനെ പറയണ ഇടെല് അങ്ങോട്ട് ചോയിച്ചു പോയിന്നുള്ളൂ ട്ടോ.
ആ ന്നും കൊഴപ്പില്ല അപ്പാ.
ആഹ് പിന്നെ ആനിയനോ ഏട്ടനോ
അനിയനും ഉണ്ട് ഏട്ടത്തിയുണ്ട്. അനിയൻ കല്യാണം കഴിഞ്ഞിട്ടില്യ. ചെറിയ വയസ്സ ഏട്ടത്തിക്ക് ഒരു കുട്ടിണ്ട്.
ഉം അട്ത്തട്ത്താ കല്യാണം കഴിച്ചത്.
കല്ല്യാണം കഴിച്ചത് ആ അടുത്തന്നെയാ ഇവിട്ന്ന് കൊറച്ചപ്പറ.
ഉം ഈ ഭാഷ വ്യത്യസ്തമായൊര് എന്താണല്ലോ ഈടെ ഇത് കോഴിക്കോടാ.
എല്ലാ കണ്ണൂര്.
കണ്ണൂരോ അഹ്സരി കോഴിക്കോട്ങ്ങനെണ്ട്ട്ടോ പറയുന്ന്ണ്ട് പറയുന്ന്ണ്ട്. ഏ ആടെ ഈടെന്നൊക്കെ പറയൂ അതാ ഞാൻ ചോയിച്ചേ.
ആ ഉം ഉം
ശരിക്കുള്ള മലയാള ഭാഷ അല്ലല്ലോ സംസാരിക്യാല്ലേ
എല്ലാ ആടാ ഈടെന്നെല്ലാം നിങ്ങ അങ്ങനെ പറയില്ല
ആ ഞാന അങ്ങനെ പറയുന്നില്ല ഇവിടെക്കൊരു അങ്ങനെ പ്രത്യേകയായിറ്റില്ലാ
ക്ക്‌ ഉം
ആ മലപ്പുറം ഏരിയൊക്കയില്ലേ ഇജ്ജ് പെര കുടി ന്നൊക്കെ
ഓ അത് പറയുമ്പോ ചെലതൊന്നും മനസ്സിലാവൂല്ല
ചില ഏരിയേല് മ്മള് വിചാരിക്കും പക്ഷെ അത് നല്ല ഭാഷയായിരിക്കും നല്ല മലയാളം തന്നെ പറയാം
ഉം ഉം ഉം
നമ്മള് എഴുതുന്ന പോലെ പറയും
ആ ആ ആ ആഹ് നിങ്ങള് ഡിഗ്രി കഴിഞ്ഞിറ്റ് ഇങ്ങനെ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചയാണോ അതായത് ഇപ്പൊ ടീച്ചറാവ്ന്നാ കോഴ്സെല്ലാമില്ലേ
ആ ടി ടി സി അല്ലേ
ആ അല്ലാണ്ട് വേറെ എന്തെല്ലും ഇല്ല ഓൺലൈൻ ടീച്ചിങ്ങിന്റെല്ലോം
ആ അതൊന്നും കാര്യയില്ലല്ലോ
ഔന്നല്ല ടി ടി സി യാ പഠിച്ചേ
സി
ആ ആ
അതിലല്ലേ കാര്യള്ളൂ ആ ജോബെല്ലാം സെറ്റ് ആയി പക്ഷെ അത് കഴിഞ്ഞപ്പോള് തോന്നുന്നു കൊറച്ച് അവധിയെടുക്കാന്നു
അത് കിട്ടുവല്ലോ ഇനി ഓണം ഓണത്തിനെല്ലാം കിട്ടൂലല്ലോല്ലെ
എവിടെ ഇനിയിപ്പോ അടുത്ത ജനസംഖ്യ എടുക്കാൻ പോണ്ടേ
ആ ആ ഉം വേറെ
രാത്രിത്തേക്ക് എന്താ
തേങ്ങ ചോറുണ്ട് പിന്നെ മീൻകറിയും
അവിടെ തേങ്ങച്ചോറ് പ്രാധാന്യുണ്ടോ ആ ഇവ്ട്ന്നാ അങ്ങത്ത സംഭവേ കേൾക്കാനേയില്ല.
ഏ
ബി ബിരിയാണി ഓക്കെ.
ആ ആഹ ആആ അ ആ ആ ഉം വേറെ
വല്ലാത്ത ശബ്ദം കേൾക്ണ്ടല്ലോ അ
അതെ ഓരോരുത്തർ വന്ന്ട്ട്ങ് ങ്ങനെ ശബ്ദാക്കാ ഉമ്മാ ഔന്ന് പൂട്ടി വേറെ. ഹലോ ഞാൻ പഠിചോണ്ടിക്കുന്നു അക്കൗണ്ടിങ്ങ്
പഠിച്ചോണ്ടിരിക്കുന്നെയുള്ളൂ
ഉം
സൗജന്യയാത്രക്ക് പോയോ
സൗജന്യയാത്ര ഒരു പ്രാവശ്യം കേറി അന്നേരം ബാക്കിന്നാണുങ്ങന്മാർ കമന്റ് അടിച്ച് പിന്നെ കേറില്ല ആ ആ
അതെല്ലാം ഇപ്പൊ ഏആ നമുക്കൊന്നിവിടെ കൊറവാണ് ബസ് കൊറവാ അവിടെ ആ ഏരിയയിലൊക്കെ നൽ നല്ല ഒണ്ടോ
ആ ഇണ്ട് കണ്ണൂരൊക്കെല്ലാ ഇഷ്ടം കണക്ക പക്കിനുണ്ട് പക്ഷെ രാവിലെ കേറാൻ കഴിയില്ല അത്രക്ക് തെരക്കാ
രാവിലെ കേറാൻ പറ്റൂല എല്ലാരും ജോലിക്ക് പോണ സമയമല്ലേ
ആ അയിനാട്ട് കാത്തിക്കുന്ന ടീമുമുണ്ട് അതറിയാ
ആ വെറുതെ പോകുന്നാൾക്കാരുണ്ടോ
അയിനായിട്ടേ രാവിലെ പണിക്കു പോന്ന ടീമല്ലോ അയിനായിട്ട് കാത്തിക്കും ആ ബസ്സിന്
എല്ലാന്നേ വെറുതെ ഒരു ട്രിപ്പ് അടിച്ച് പോകാ
ആ അങ്ങനെയുണ്ട് നമ്മളെല്ലാം അങ്ങനെ പോവാൻ വിചാരിക്കുന്നുണ്ട്
വേഗം പോയ്ക്കോ ചെലപ്പം തീരുയിപ്പോ
ചെലപ്പം ഈ മാസം തന്നേ ക്കൂ
പ്രശ്നം മറ്റോരെ പ്രശ്നം ആക്കണ്ടല്ലോ ഞങ്ങക്കാളില്ല പറഞ്ഞിട്ട് അപ്പൊ ഇപ്പം തന്നെ ഞാനതാ കൊറേ ആയിട്ട് പോയില്ലേ ഞാൻ ഇന്നൊന്ന് പോയോക്കി പിന്നെ കിട്ടിയില്ലെങ്കിലോ സമയം വേണ്ടേ
ആ
എന്തായാലും നമുക്ക് മറ്റേ ആസ്സു വേണം അതിന്റെ എട ഇത്തിരി കേറാമേ ഉള്ളൂ അല്ലാതെ എല്ലാ സമയം ഇതി
ഞാൻ കേറിട്ടൊന്നില്ല അതില് പിന്നെ പിന്നെ ഫുള്ള് മറ്റേൽ തന്നെയാ കേറൽ
ആ അ സമയത്തിന് വേണെങ്കിലും മറ്റയാൾ തന്നെ വേണം നമ്മളു പോണ സമയം നോക്കീട്ടേ
പിന്നാ
ഏ
വേറെന്താ
മക്കളൊക്കെ അവിടെ ആ മക്കളോ ച്ചയെണ്ടല്ലല്ലേ കളിയിലാ പഠി പഠിക്കയാണോ
ഞാനും പഠിക്കായായിരുന്നണെ എഴുന്ന ബാക്കിയുള്ള ഒച്ചപ്പാടാക്കും
ആ എനിക്ക് നിങ്ങളെ സംസാരം നല്ല ഇഷ്ടായിട്ടോ
അതെയാ ആ
ആ ടോണ് നല്ല രസയുണ്ട് കേക്കാനെ നിങ്ങടെ ശൈലിയൊക്കെ കേക്കാനേ
അതെയാ
ഉം ചെല ചെല ഭാഷ കേട്ടാ നമ്മക്ക് ഒരു മതി വെച്ചിട്ട് പോകാൻ നല്ല കേക്കാനൊരു രസം
അങ്ങനങ്ങക്കും കൊറേ ആളെ തോന്നി
ആ
ഓ
നമുക്ക് ഏ സംസാരിക്കുമ്പോ അതേ ഒരു ശൈാലി നമുക്കും കിട്ടും നമ്മള് സംസാരിച്ചോണ്ട് അപ്പം നമ്മളും അങ്ങനെ പറഞ്ഞു പോകും മനസ്സി
അതെ ഉം
ചില ആൾകാര് മാത്രട്ടോ ചില ആൾക്കാരെ സ്പീഡിൽ അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പോവും ആഹഹാ നിർത്തൂല നമുക്ക് പറയാൻ അവസരം തരില്ല റേഡിയോ ആണ് റേഡിയോ.
അങ്ങോട്ട് പറയാണ്ടില്ല ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് പറയും. അയ്യോ അങ്ങോട്ട് പറയാങ്കി ആ നമ്മള് പറയുന്ന ക്കാനൊരവസരം തരണ്ടേ.
അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടല്ലേ?
അന്നേരം എനക്ക് എന്തോലെ ഇടിക്കും ദേശ്യം പിടിക്കും നമ്മക്കൊന്നും പറയാനുമില്ലന്നട്ട് എന്തേയ്യാന്നക്ക് വേം വെക്കും. നമ്മക്കും എന്തെങ്കും അങ്ങോട്ട് പറയണ്ടേ?
ആഹ്
ഉം
കഴിഞ്ഞ ഈ സമയത്തൊക്കെ ഭയങ്കര പ്രശ്നാന്ന് മഴായ്നെ കൊണ്ടല്ലേ? ആ ഇപ്പ മഴ അങ്ങോട്ട് തുടങ്ങണേള്ളു പിടിച്ചിട്ടില്ല.
അതെ ഈടാ ഇനി രണ്ടൂനോസം നല്ല മഴ ഉണ്ടാവന്നല്ലാം പറയുന്നട്ടണ്.
എത്
ഇന്നും നാളെയുന്നാ പറഞ്ഞേ. ഇന്ന് കൊറച്ച് മയല ഇല്ലേ?
മഴുണ്ട് പക്ഷെ ഞാ ഫസ്റ്റ് ആ ജൂണില് തുടങ്ങിയപ്പോ നല്ലൊരു മഴ പെയ്തില്ലേ?
ആഹ് ആഹ് ആഹ്
അത്രയ്ക്കുംങ്ങോട്ട് എത്തണില്ല പോവാൻ പറ്റാത്തതിങ്ങനെ നടക്ക താനു കൊടവരെ പാറി പോകുന്നത്
ആഹ് അതെ. ഉം പിന്നെ കെടക്കാൻ ലേറ്റവോ?
എങ്ങനെ?
ലേറ്റ്യാവാ?
ആഹ് ഞാൻ പറഞ്ഞ ഞാൻ ജോലി കഴിഞ്ഞിട്ട് ചായ കുടിച്ച ടൈമാണിപ്പോ. ഹേ എട്ട് മണി ഇനി ഭക്ഷണ കൈ ന്ന്പ്പെന്തായാലും നേരം വൈകുമ്പോ പിന്ന ഒർക്കം വരൂല. രാവിലെ ണീക്കാൻ അത്രയും പറ്റൂല ഭയങ്കര മടുപ്പാ രാവിലെ എണീക്കാൻ.
ആഹ് അതേ. എന്നാ ശെരി ഏ വിളിക്കെ.